അ
എന്തൊക്കെണ്ട്
കേൾക്ക്‌ണ്ടോ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം?
നല്ല വർത്താനം
ഭക്ഷണം കഴിച്ചോ? ആഹ്. ഇല്ല കഴിച്ചിട്ടില്ല. കഴിക്കാൻ പോണ് പള്ളി പോയക്കാ ആഹ ആ മഴണ്ട് ചെറുതായിട്ട്..
ആഹ്.
ആഹ് വേറെന്താ
വേർക്കങ്ങനെ പോണ്. എന്താ സ്പെഷ്യൽ
സ്പെഷ്യല് യിട്ട് മീന്, മീൻകറി, ചെമ്മീന്
ചോറ്, പപ്പടം, മോര് സ്പെഷ്യൽ ഉം അനക്കോ
എനിക്ക് മീൻ മീൻകറിം, മീൻപൊരിച്ചൊക്കെണ്ട്.
ആഹ് കുട്ടികൾ കുട്ടികൾ സ്കൂൾ പോ കൊണ്ടോ
ആഹ് ഹു, ഒൾക്ക്ന്ന്സ്കൂളില്ല. ന്ന് വെള്ളിയാഴ്ച ആയിട്ട്
ഏഹ് വെള്ളിയാഴ്ച ലീവാ അവ്ടെ
ആഹ്
ആഹ് ഇവിടെ ലീവ് ഒന്നുമില്ല. ശനി ഞായറല്ലേ ലീവ്. ഉം. റ്റൂർ ഏഹ്, വെക്കേഷൻല് ടൂറൊക്കെ പോയോ?
ഇല്ല പോയിട്ടില്ല. ങ്ങളെ വീട് പണി നടന്നോണ്ട്ക്ക്ണ്ട്
ആഹ് അയ്
ആഹ്.
അയ്ശരി. ഹോസ്, ആഹ് ഞങ്ങള് പോയിന്ന്. ഞങ്ങൾ കുറെ സ്ഥലത്ത് പോയി മൈസൂർ പോയി പിന്നെ ഓരോ സ്ഥലത്ത് കോഴിക്കോട്
ആഹ് ആഹ്
അങ്ങനെ ഓരോ സ്ഥലം കൊണ്ട് പോയി. ഉം അവടെ അവടെ മഴണ്ടോ
ഇല്ല ഇപ്പം മയ കൊറവുണ്ട്
മ്
ഉം
ആരെക്കെണ്ട്?
ഇവിടെ ഹസ്ബൻഡ് ഹസ്ബൻന്റെ ഉമ്മീം എളചിയോളും എല്ലാരുഉണ്ട്.
ഉം ഉം ഉം
അവ്‌ടെ ആരെക്കെണ്ട്?
ഇവടെ ഞാനും ഹസ്ബന്റും കുട്ടിയാളും ഇമ്മീം
എത്ര കുട്ട്യളാ?
ഉം മൂന്നുട്ടിയേള്
ആഹ്.
ഉം
മൂന്നാളും പഠിക്കാ
ആഹ ഉ വല്ല്യോര് രണ്ടാള് പഠിത്തം കഴിഞ്ഞല് ജോലിക്ക്‌ കേറി ഒരാള് മം ഒരാള് ജോലിക്ക് കേറി ഒരാള് പഠിച്ചിണ് ണ്ട് വക്കെയാണ് അങ്ങനെ ഒരാള് ചെറുത് എട്ടാം ക്ലാസിൽ
മോന് സ്കൂള് പോയിണ്ടാവൂല്ലേ
ആഹ് സ്കൂൾ പോയിരുന്നു
ആ
ഉം
പണികളൊക്കെ കഴിഞ്ഞു.
ഉം കഴിഞ്ഞു ഇന്ന് കഴിഞ്ഞു
ഉച്ചയ്ക്ക് ഉറങ്ങോ
ഉം ചെലേ ടൈമില്
ആഹ്
ഉമ് വേറെന്താ ആ അവിടെ കടയാണ് ഇലക്ട്രോണി ഇലക്ട്രോണിക്
ആ ആ ആ
ടി വി മിക്സി മോട്ടർ എന്ന ഒക്കെ നന്നാക്ണെ കട ഉം
ഫുഡ് കഴിക്കാൻ ആയില്ലേ
ആഹ അവര് പള്ളീന്ന് വരണ്ടേ പള്ളിന്ന് വന്നിട്ട്
ആഹ്
അന്റെ ഹസ്ബന്റോ
പള്ളി പോയതാ
ആഹ
വന്നില്ല പെയിന്റിങ്ങാ
ആഹ് ആഹ് ശരി ഉമ് ഡെയിലി ണ്ടാവോ
ആഹ് മയാവുമ്പോ കുറച്ചൊരു ഇത് ഉണ്ടാവും
ഉം ഉം
ന്നാലും കൊഴപ്പില്ല
ഏഹ്
മഴ ആവുമ്പോ കൊറച്ചൊരിത് ഇണ്ടാവും
ആഹ ആഹ ആ ശരി കുട്ട്യാള് എത്രാ ക്ലാസ്സിലാ
വല്യോള് അഞ്ചാം ക്ലാസ്സിലാ മറ്റേ ചെറുതാ ര രണ്ട് വയസ് കഴിഞ്ഞിട്ടൊള്ളൂ
ആഹ ആഹ
ഉം
വേറെന്താ
വേറെ എന്തൊക്കെ
ഉം ഉം ഉം ചോർണ്ണാന് തോട്ടങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങക്ക്
ഇല്ല നമ്മള് പറമ്പിലുള്ള ഇങ്ങനെള്ളു
ആഹ് ചെടിയൊക്കൊണ്ടോ
ചെടി ഇല്യ കൊറച്ച് ച്ചാ അവിടെ ഇവിടെക്കെണ്ട് ഇങ്ങക്ക്‌ ഇണ്ടോ
ഇല്ലേ ചെറുതായിട്ട് കൃഷി ആഹ കൃഷി എല്ല അപ്പ ചെറുതായിട്ട് മുറ്റത്ത് ആഹ് ഇണ്ട്
നമ്മുക്ക് ഇവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റൂല പന്ന്യാളെ ശല്യം ഇള്ളോണ്ട്
കരണ്ട് ട്ടാ
കാടല്ല ഇവിടൊക്കെ പെകളെ പെരകളെന്നെ അങ്ങന്നെയാണ് എന്നാലും പന്ന്യാളുണ്ട്
ആഹ ആഹ
ഞാങ്ങളെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്
റേഞ്ച്ണ്ടാവിലാ ണ്ടോ അപ്പൊ പച്ചക്കറിയും ഇണ്ടാക്ക കയ്യൂല കൈ
ഇല്ല അക്കെ ഉണ്ടാക്ക്യ ഒക്കെ കളിച്ചു പോവും
ഞാന് ഉം അടു ക്കളേക്ക്‌ വന്ന്ക്കുണു അതായിരിക്കും പൊറത്താണ് ഇന്ക്ക്
ആഹ്
ഏഹ്
ഇങ്ങക്ക് ഫുഡ്‌ കഴിക്കാനായോ
ഇനിയിപ്പോ ഒന്നണ്ടാക്കാൻ കയൂല്ലല്ലേ
ഒന്ന് ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല
ഉമ് ഉമ് ഭക്ഷണൊക്കെ മുന്നേ ആ മഞ്ഞളൊക്കെ ആക്കുവോ അത് പന്ന്യാൾ കളച് കൊണ്ട്
മഞ്ഞ് മ മഞ്ഞള് കളക്കൂല
ഉ വേറെന്താ മഞ്ഞൾ മാത്ര ഉണ്ടാക്കുന്നുള്ളൂ കൃഷിയായിട്ട് കേൾക്കുന്നില്ലേ ഹലോ ഹലോ